ഹലോ
ആഹ് പറയൂ
കേൾക്കില്ലേ
ആ കേൾക്ക്ണ് ണ്ട്
ന്തക്കെ എന്താ സുഖായിട്ട് പോണ് അവ്ടേ?
ഇവ്ടെന്താ സ് അൽഹംദുലില്ലാ സുഖായങ്ങനെ പോണ് ണ്ട്
മക്കളൊക്കെന്തേ?
മക്കളൊക്കതാ ചെറിയാള് ഒറങ്ങി വല്യാള് അവടെണ്ട് വാപ്പാന്റെ കയ്യില് ഉം അവിടെ കുട്ട്യാള് എന്തെയ്യിണ് കളിത്തം മഴയല്ലേ
ആഹ് പൊറ്ത്തറങ്ങാം പറ്റൂലല്ലൊല്ലേ
ഉം ആകെ കുട്ട്യാക്ക് കിട്ട്ണൊരു സമയാ അ ഇനിപ്പഴീ വീടിന്റുള്ളിതന്നെ നമ്മളയിട്ടുള്ളൊരുയുഗല്ലേ പൊറ്ത്തറങ്ങിയ കുട്ട്യാളും അതൊക്കെണ്ട പ്പോ ലൈറ്റ് ഒര് ഇത് കിട്ടണ സമയാണ് അപ്പൊളാച്ചാ മഴയും പെയ്ത് ആകതായിരിക്ക്ണ്ട് ഏഹ്
ഇന്ന് ക്ലാ ഒ ാൽക്ക് ഉസ് ക്ലാസ് ഇണ്ടായിര്ന്നോ?
ഇല്ലെയ്‌ ശനി, നായറും ലീവാണ്
ഉം ഉം
ഉം അടെ സ്ക്കുള്ണ്ടോ?
ഇല്ലേ ഓക്കില്ല ഓക്കും ശനിയാഴ്ച്ചിം ഞായറാഴ്ച്ച അവധിയാണ്.
ആഹ് സ്കൂളില് എങ്ങനെ ഫുഡൊക്കെ കൊണ്ടോ വലാ
ഫുഡ് മിൽക്ക് എന്താ ഓൽക്ക് പൈനൊന്നരക്ക് ഈ ചായ ഇത്ണ്ടല്ലോ പാ ഉം എന്താ ചായ ടൈമ്
ആഹ്
അപ്പൊ അയിന്ല്ലത് മാത്രേ കൊണ്ടൊള്ളു പിന്നെ ഒന്നരക്ക് ക്ലാസ്സ് കഴിയും. പിന്നേ രണ്ട് മണിയാവുമ്പോ വീട്ട്ക്ക് എത്തും
ആഹ് ന്താ ഉച്ചവരെ
അത് ഇങ്ങനെ എന്താ ഓള് ഖുർആം പഠിക്കാന പോണത്. ഒമ്പത് മണിക്ക് തൊടങ്ങും ഓളെ പഠിപ്പ് ഉം
ആഹ് വെറും ഖുർആം മാത്രാവൂല്ലേ
ആഹ് മേയ് നമ്മക്ക് കൂടുതലായിട്ടും വര്ന്നത് ഖുർആന്റതാണ് പിന്നെ ഇപ്രാവശ്യം മലയാളണ്ട്. പിന്നെ ഇംഗ്ലീഷ്ണ്ട് കണക്ക്ണ്ട് അങ്ങനക്കെ
ആഹ് അപ്പൊ അത് എത്ര വയസ്സരെണ്ടാവും?
അത് സര്ക്ക് മൂന്നര വയസ്സില തൊടങ്ങണ് അഞ്ചര പിന്നെങ്ങനെ നമ്മക്ക് സാധാ ഒന്നാംക്ലാസ് രണ്ടാംക്ലാസ് മരിക്കാണെങ്കി പിന്നിം വാണെങ്കി ചേർത്താ അഞ്ചര വയസ്സ് ചെല കുട്ട്യാള് ആറ് വയസ്സ്ള്ളോല് ഏഴ് വയസ്സ്ല്ലോലൊക്കെ ഇണ്ടാവേ ലാസ്റ്റ് എത്തുമ്പം
അപ്പൊ പിന്നെ ഒന്നാം ക്ലാസ് മുതല് ഏഴു വയസ്സ് ചേർക്കേ?
ഏഹ് പിന്നെ സ്കൂളിൽ ചേർത്താ?
ഏഴ് വയസ്സൊക്ക ആയ കുട്ടികളെ പിന്നെ അനക്കൊന്ന് ഒന്നാം ക്ലാസി ചേർത്തയാ അങ്ങനെ.
അങ്ങനെ നിർത്തേണ്ടി വരും ഉം ഏഴ് വയസ്സൊക്കെ ആയ കുട്ടികളുണ്ടാവു അയില് കാരണം കൊ വൈകി ചേർക്കുന്ന ആൾക്കാരെ. ഇപ്പ അയിന് മു ഞാൻ മൂന്നരിയിലാ ചേർത്തിയതിപ്പൊ രണ്ടാമത്തെ വർഷായിക്കണ് ഇനിയിപ്പോ ഒരു വർഷം കൂടെ പഠിക്കാനുണ്ടവിടെ.
ആഹ്
ഉം അപ്പൊ പിന്നെ നാലര കഴിയും ഉസ്കൂളി ചേർത്തു നാലര അഞ്ചു വയസ് കഴിയേ ആവും അഞ്ച് വയസ്സ് കഴിയും. ഡിസംബറിലാണ് ഓളെ ജന്മ ദിവസം വരണത് അപ്പം സ്കൂൾ ഓപ്പൺ ടൈമൊക്കെ ആവുമ്പോൾ അഞ്ച് വയസ്സ് കഴിയും.
ആഹ് ഉം ഇതുവരെയും
ഉം ചെറിയ പ്രായത്തില് അവര്ക്ക് കിട്ടണത് വേഗം മനസ്സില് നിൽക്കുവലോ. വേഗം മ മനസ്സിലാവേം ചെയ്യരോ ഓരോ കാര്യം ഇതാവാന്. ഞമ്മളെ കണ്ടല്ലേ പഠിച്ചന്നവരും, ഉം അതാറഞ്ഞത്. മെയിനായിട്ട് അങ്ങനെ പോണണ്ട് ഇപ്പോ.
പിന്നപ്പോ എന്താ അവിടുന്നന്നെ അക്ഷരങ്ങളും പ
ആ അതൊക്കെ ഉണ്ട് ആഹ് ആഹ് ഇപ്പയി ഞാൻ പറഞ്ഞെ ഇപ്രാവശ്യം മലയാളം തൊടങ്ങണണ്ട്. മറ്റേത് കഴിഞ്ഞതിരില്ലേന്ന് ഓര് തൊടക്കക്കാരായിരുന്നു പ കഴിഞ്ഞ വർഷം ഇപ്രാവശ്യം പിന്നെ നമ്മളെ ഈ എൽ കെ ജി പോലെ ഒന്ന് ഒ ലെവൽ വണ്ണ്.
ഉം അ ഒന്നാം ക്ലാസ്സില് പിന്നങ്ങനെ ചേർക്കാണെങ്കിലും ബു
ആ പിന്നെ ഒന്നാ ക്ലാസിൽ ആ പിന്നെ ഇവിടെ അട് ത്തിങ്ങ് ഒന്നാം ക്ലാസ്സിന്റെ വിദ്യാലയ ഒണ്ട് അപ്പൊ ഞാൻ അതില് ചേർത്താന്നറഞ്ഞ് നടന്നു പോകാലോ ദൂരെ ഉള്ളൂ.
ആഹ് -ആഹ്
ആഹ് അപ്പ ഞായില് ചേർത്താഞ്ഞ് പിന്നെ എൽ കെ ജി യു കെ ജി ഒന്നും ചേർത്തണ്ടാർന്നു കാരണം ഇപ്പ നമ്മളെ ആടം പ്രായം കഴിയൂലേ!
ആ ആക പറയേണ്ടത് അക്ഷരങ്ങളാ മെയിനായിട്ട്. അത് പഠിച്ച് കിട്ടിയ തന്നെ ബാക്കിയൊക്കെ എളുപ്പത്തില് കഴിക്കോളും.
ആ അക്ഷെ ഇപ്പൊ അംഗൻവാടികളിൽ പോകുമ്പളേ അതൊക്കെ പഠിക്കണണ്ടല്ലോ ശരി ക്ക് ഇവക്ക് ഞങ്ങക്ക് ദൂരാണ്. ഉം ഞങ്ങക്ക് ദൂരാണ് അല്ല ദൂരൊണ്ട് പിന്നെ നാല് ഇഹ് നാലും കൂടി റോഡ് വരെ മുറിച്ച് കടക്കണം ന വ ണ്ട് അംഗൻവാടിയൊക്കെ പോണങ്കി അപ്പൊ പറഞ്ഞയക്കലില്ല.
ഞങ്ങക്കു ഒണ്ട് അത്യാവശ്യം ദൂരം.
ആഹ് അതുകൊണ്ട് ബുദ്ധിമുട്ടാണ് അമ്മള്, ആഹ് ഈ നാല് നല്ല ഇവന്നെയാണത് നാല് നല്ല മെയിൻ റോഡുകളാണ്. അപ്പ ഈ കുട്ടികളെയും കൊൺ
ട്ടള്ള കുട്ടികളും കൂടി ആയാ ഞമ്മള് ആ റോട്ട് കൂടി
ഉം കയ്യൂലേ വല്ല വണ്ടിയും ആ അതുവല്ല കൈയിന്നൊന്ന് കൊതറി പോയാ പോയില്ലേ.
ഉം
പേടിയാണ് അ പ്പം അ അങ്കൻ വാടിക്ക് കേട്ടില്ല അതാണ് അതേ ഉണ്ടാവുള്ളൂ ഈ പ്രായാ നോക്കൂല ഉം
നമ്മള് വേണം എന്ന് വെച്ചിട്ട് കാട്ടിയ മാതിരിയാവും, ഞമ്മക്ക് ഉണ്ടാക്കാം
അതാർന്ന് പിന്നെ എ എല്ലാരെ പറിച്ചിലും കേക്കുംമാണ് ഞമ്മളെ സങ്കടം വേറെ ഇണ്ടാവും.
ആഹ് പടച്ചോൻ കാക്കട്ടെ.
അത്രേ ഉള്ളൂ ഉം മാമീം എല്ലാരും പടച്ചോ കാ ഘട്ടത്തി തന്ന ഉള്ളു പിന്നവ്ടെ ഉമ്മക്കെവ്ടുത്തു
ഇമ്മച്ചതാ എല്ലാരുംണ്ട് അവ്ടെ ചായോടി കഴഞ്ഞിട്ടിരിക്ണ്ട് ഇമ്മീമ് വാപ്പക്കൊ ഉം അയൽക്കൂട്ടണ്ടേ അപ്പൊ അത് ഏഹ് കഴിഞ് വന്നിരിക്ക
ഏഹ്. ശനിയാഴ്ചൂസാ
വെള്ളിയാഴ്ച്ചാണ് ണ്ടാവല് ഇന്നലെന്തേ അറിയില ന്നപ്പെല്ലാരും ഇര്ന്നീന്ന് ആഹ് ചെലപ്പങ്ങനെ വെള്ളിയാഴ്ച സെക്രട്ടറിക്കും പ്രസിഡന്റിനും വരാൻ പറ്റായോ അങ്ങനെന്തേലൊക്കാവും ഉം അഹ് ചൊ ചോറീം തോന്നും ചെലപ്പേ അയൽകൂട്ടേ
ശരിയാണ് ഈ വായ്പെട്ക്ക്ണ ആൾക്കാരെ അതല്ലേ വായ്പ പ്പൊട്ക്ണ ആൾക്കാര് തിരിചൊട്ക്കാൻ മടിള്ളെ ആൾക്കാര്ണ്ടാവും
ആഹ്
പിന്നെ അതിന് കൊടുക്കണെങ്കി
ഞമ്മളത് ചോയ്ച്ച്ണ്ടാക്കി
ഉം പിന്നെഞമ്മളോട് വെറുപ്പും ആവും
അയൽക്കൂട്ടത്തില് അവിടെത്ണ്ട് ഇവ ടെത്ണ്ട് അങ്ങട്ടൊക്കെ മണ്ടിപാഞ്ഞെത്തും വേണം ഉം പിന്നെ ഓരോ പിരിവാള് അങ്ങനെഉം
ഇല്ലതട്കാനമ്മക്കൊരു ഒരു ചെറിയൊരു വരുമാനം അമ്മള് അമ്മള് വരുമാനത് ന്ന് ഇട്ത്ത് വെക്കല്ലേ അല്ലോ ചെലവാന്ന് അപ്പ അത് പിന്നീടമ്മക്കൊരു ഉപകാ ഉപകാരത്തില്പ്പെടും
ആഹ് ആഹ്
അതാര്യാണ്
ഞാ ചെലപ്പങ്ങനെ പറയും നിർത്തി പൊയ്ക്കൂടെന്നറയും. ചിലപ്പ ങ്ങട്ട് അടിവകാണോ എല്ലാരുംകൂഡ്യായി അത്രഅല്ലേന്ന് ഇത്രഅയില്ലേന്നൂന്നങ്ങട്ട് പറഞ് തൊടങ്ങും.
ആഹ് അതാണ് ബോധിപ്പിക്കാനും കയൂല ചെലരോട് പറഞ്ഞാലും മനസ്
ഉം കണക്ക്താക്കാൻ നല്ലെടങ്ങാറാണേ. ആരാന്റെ പൈസല്ലേ കയ്യിലിരിക്കണത്
ആഹ് ഒരു രൂപക്ക് പോലും നല്ലോണം ഞമ്മള് പറയണം കണക്ക് മീറ്റിങ്ങിനും കാര്യം ഉം മീറ്റിങ്ങും കാര്യയേ ഇണ്ടാവുമ്പോ പോകാൻ മടിള്ള ആൾക്കാരേയ്കാരല്ലേ
ഉം മീറ്റിങ്ങനയ്നൊക്കെ നല്ല മടിയാ
ആഹ് അതാർഞ്ഞത് അയ്നെല്ലാർക്കും മടിയാണ്
ആഹ് ഞാനുംണ്ട് ആൽക്കൂട്ടത്തില് ഞാൻ പോവലൊന്നില്ല ഇവടെമ്മ പോവും പൈസൊട്ക്കും.
ആഹ് ആഹ്
ന്റെ ഒപ്പ് ഉമ്മട്ട്പോരും.
ആഹ് അങ്ങനെ. അവിടെത്രങ്ങള് നിത്യ അടവ് എഹ് എത്ര വരെയാണ്?
അയ്മ്പത് ഞങ്ങളമ്പത് ഞങ്ങള്ബടെ മൂന്നാള്ണ്ടെ
ആഹ് അതല്ല നൂറ് പ്പിയക്ക് വരെ കൊടുക്കാന്നില്ലേണ്ടോ അങ്ങനുണ്ടോ നൂറ്രൂപ വരെ കൊടുക്കാ
കൊടുക്കാൻ പറ്റണോര് നൂറ് കൊടുക്ണ്ട് അൻപതിലാത് കൂടിയത്. പിന്നെ നൂറാക്കിയാലൊ പറ്റ്ണോര് നൂറാക്കും.
ആഹ് ആഹ്
ഉം ഞങ്ങളമ്പയന്നെ ഞങ്ങള് മൂന്നാളത് കൊടുക്കണ്ടേ
ഉം അതല്ല മുപ്പറ് പ്യക്കെ ഇണ്ടേ ഇല്ലെ ഞങ്ങളതായെല്ലെന്ന് മുപ്പറുപ്യ അങ്ങനെക്കേന്ന് ഇപ്പ പിന്ന അൽക്കൂട്ടൊന്നു ഇല്ലാ വിടെ മുപ്പതെന്നെ എല്ലാർക്കും അടക്കാൻ പറ്റൊള്ളു അങ്ങനെല്ല എല്ലാരും ഒരേ സംഖ്യ അടക്കലേന്നു പിന്നെ അത് നൂറ് രൂപ വരെ ആയി പിന്നെ
ആഹ് അല്ല അങ്ങനെ പലൊലും പലതാവുമ്പോളും ബുദ്ധിമുട്ടാണേ
ആണ്
മറ്റേതാകുമ്പോ കണക്കോരേ മാതിരി അങ്ങട് പോകും എല്ലാരതും പക്ഷെ നേരെ മറിച്ച് പലൊരും പലെതാവുമ്പോ നമ്മക്ക് അയ്ന്റോരു ഇത്ട്ടൂല്ല
ഉം ബസ്സിന് പൈസ റ്ങ്ങാണ്ട് വാങ്ങിക്കലില്ലേ മാസത്തില്
ആഹ് അങ്ങനെ മാസം അഞ്ചർപ്യെ എല്ലാരും ഉം
ആഹ് അത് രണ്ട് രൂപയന്നോ
ആഹ് അഞ്ച് രൂപെ
ആഹ് പ്പ അഞ്ചേന്നെ വെടിം
ബെടെ മൂന്ന് മണിയൊക്കെ ആയി തൊന്ന്ണ് കൂടിയിട്ട്
ഉം ഉം ഉം
ഉ അവ്ടെ ത്രായി
അവ്ടെ ഇപ്പല്ല ഇപ്പൊ നിന്നിട്ട് ഇപ്പൊ ഒരു കൊല്ലത്തിലേറെക്കായി നിന്നിട്ട്
ആഹ്
ഉം
ചേല ഇതിലൊക്കെ നമ്മക്ക് കാര്യം തോന്നും എന്തെലൊക്കെരത്യാവശ്യം ത്തിന് വന്ന ചെല ഫോമോ ക്കെ പൂരിപ്പിക്കാൻ അയ്ന്റെറ ത് ചോയ്ക്കും പിന്നെന്തേലും ലൊണൊക്കെ ഞമ്മക്ക് കി ട്ടെണേങ്കില് അയ്ന്റെത് കാണിച്ചയ്ഞാ നമ്മ ക്ക് അങ്ങന ലൊണും കിട്ടും
ആഹ് ആഹ്
ഉം അങ്ങനെയൊക്കെര് കാര്യണ്ട് പക്ഷേ ചോറയാണ് സഹിക്കാത്ത
ഉം
ഉം നമ്മളെ ഈ കണക്ക് ബോധി കണക്ക് നല്ലോണം അറിണോലെന്നെ വാണ്ടപ്പതിന്
അതാണ് പിന്നെ വിശ്വാസല്ലോര് ആവും വാണം ചതി ചെയ്യാൻ പാടില്ല
ഉം ഇന്നോടൊക്കെ എയ്താന കണക്കോ രു വസ്തു അറിയാത്ത ആളാ ഞാന്
ഏഹ്
ഒക്കെ പ്രായള്ള ആൾക്കാരാണ് അത്യാവശം പത്ത്‌ അമ്പത് അറുപത് വയസ്സ്ല്ലോലാണ് ഇന്റെ അമ്മായ്മാക്ക് പിന്നെ നല്ല വിവരാ
ആഹ്
ന്നട്ട് ഇന്നോട് കണക്കൊക്കെതാക്കാനെ ഇജ്ജ് സെക്രട്ടറി അയ്ക് ഞാൻ കണക്കില് ഒരേ ബി സീടി അറിയില്ല ആഹ് ഞാന് അയ്ലൊക്കെ സെക്രട്ടറിം പ്രസിഡന്റ ഒക്കെ നല്ല രസം ഉണ്ടാവും
ഏഹ് ആഹ്
കണക്ക് മഹാ വിക്ക അത് സ്കൂള് പഠിക്കുമ്പോളേ കണനക്ക് ഷ്ടല്ലാത്ത സംഭവാ
ഏഹ് ഇൻക് കൂട്ട്ണൊക്കെ അല്ല ഇഷ്ടാ
ഏഹ് കണക്കിന്റെ മാഷന്മാരും ഇഷ്ടല്ല കണക്കും ഇഷ്ടല്ല
അത് നമ്മക്കെ ആഹ് മാഷമ്മാരെ ഇഷ്ടല്ലായ്ട്ട ആഹ് വിഷയം ഞമ്മളാണ്ട് വെർക്കാണ് വേറെൊന്നുംല്ല
കൂട്ട് ക ഗുണിക്ക ഹരിക്ക അങ്ങനൊക്കെ അറിയും പക്ഷെ പട്ടന്ന് ങ്ങനെ മണക്കണക്കൊന്നും ചോയ്ച്ചാ ഇൻക്കറിയില്ല
ആഹ് ആഹ് അല്ലെ അങ്ങനെയാണ് സംഭവം നമ്മള് ആഹ് വിഷയം നമ്മള് മറക് താവണ്ല്ല മാഷമാരെ നമക്ക് ഇഷ്ടപ്പെടാതാവുമ്പോ വിഷയും നമ്മള് ഇഷ്ടപ്പെടാതാവാണ്
പത്താം ക്ലാസ്ന്നൊക്കെ എല്ലാ വിഷയത്തിലും എയും ബിയും ഒയ്ച്ച് എയും ബി എപ്ലസും എയും ബിയേന്നു മാക്സിൽ മാത്രം ഡി പ്ലസ് അങ്ങനെ ഇൻ്റെ റിസൽറ്റ് കണ്ടിട്ടെല്ലാരും ചിർച്ചേന്നു. ബാക്കിയൊക്കെ ഏയും എപ്ലസും മേക്സ് ഡി പ്ലസ്. ഞാൻ തന്നെ ഞാൻ പാസാവുംന്നന്നെ വിചാരിച്ചെ അല്ല എന്തോ പടച്ചോന്റെ കുദ്റത്തോണ്ട് ഞാൻ പാസായി ജസ്റ്റ് പാസ് എങ്കി ജസ്റ്റ് പാസ് വെച്ചിട്ട് ഒന്നു അറീല്ലെൻക്കേ ഞാനെന്തെയ്യും കൊസ്റ്റ്യൻപേപ്പറ് ഇള്ളെ വായിക്കും അതേമായ്രി അച്ചട്ച്ച് അയ്മന്ന് ആൻസറ്ണ്ടാക്കും ഞാന്.
ആഹ് ആഹ്
ഈ രണ്ടിതും കൂടിയ എത്രയാണ് അപ്പ ഞാൻ രണ്ട്തും കൂടിയാ ഇന്നതാണ്ന്നൊക്കെ ങ്ങട് പരഞ്ഞിട്ട് ഇങ്ങട്ട്ണ്ടാക്കും ചിത്രങ്ങളൊക്കെണ്ടെങ്കി അത്ട്ത്തങ്ങനെ വരക്കും തേന്നുപണി ഉം അതേമായ്രി ഇഷ്ടല്ലാത്ത വിഷയേന്നു കെമിസ്ട്രി
ഉം ഉം
ഇന്നാ ആയിക്കോട്ടെ ഞാ പിന്നെ വിളിക്കണ്ട് ഉം